ഹലോ
ആഹ് ഹലോ കേൾക്കില്ലേ
ആഹ് കേൾക്ന്ന്ണ്ട് ചായെട്ച്ചോ
ഓ ചായുടി ഒക്കെ കഴിഞ്ഞു നിങ്ങള്ത് കഴിഞ്ഞൊ ഇന്ന് മഴ കുറച്ചരു കുറവുണ്ട് ഇപ്പൊ ഒരു വെയിലറ ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ മഴന്റെ ഇതേനും ഇപ്പൊങ്ങനെ വെയിലർത്തു വരുന്നുണ്ട്
ആഹ് അന്ന്പ്പോ സ്കൂളില്ലേ
ആഹ് ഇന്ന് ആഹ് സ്കൂളുണ്ട് അതന്നെ
ഉം അല്ല ഇന്ന് ഇബടെ സ്കൂളില്ല അല്ല അല്ല അല്ല ഇന്ന് അവര് അല്ല അവര് സ്കൂളിറെ എന്തോ ഈ ക്രിസ്ത്യൻസിറെ എന്തോ ഇതായിട്ടേ അങ്ങനെ വവാണ് എന്താ സെന്റ് തോമസ് ഡേയോ അങ്ങനെ എന്തോ പറ
ആഹ് അത് ശരി
അങ്ങനത്തെ ഓരോ ഡേ ഉണ്ടാവുമ്പോ അവർക്ക് ലീവ് ആണല്ലോ ഉം
ഉണ്ടാവും ശനിയും ഞായറ ലീവ് ഉള്ളത് അപ്പൊ മോള് ഒരാള് പോയിണ്
ഒരാള് മൂന്നാളാണ് അതില് മോന് ദർസില അങ്ങനെ പഠിക്കൻ നിന്ന് പഠിക്കാണ് മോള് ഒരാള് പോയി ഒരാൾ ഇനിയിപ്പോ പ്ലസ് വണ്ണിലേക്കാണ് ഓളത് തുടങ്ങിയിട്ടില്ല
ആഹ് ആഹ് ആഹ് അലോട്ട്മെന്റ് ഇതൊക്കെ ആവൂല്ലേ
ആഹ് ആഹ് ച ആഹ് കിട്ടീന് ചായ കുടൊക്കെ കഴിഞ്ഞോ
ഇല്ല അതാ ഞൻ പറഞ്ഞതേ സ്കൂള ഇില്ലാത്തോണ്ട് പിന്നെ ഇല്ല സ്കൂളില്ല ആഹ് ആഹ് മറ്റേ പിന്നെ നമ്മള്
ആഹ് ശരി എത്രയല്ല പഠിക്കണേ ആഹ് ആഹ്
ഉം
ചായ കുടി നമ്മത് പിന്നെ നേരത്തെ കൈയ ആള് ഹസ്ബന്ഡറ് പണിക്ക് പോകുമ്പോ പിന്നെ രാവിലെ ഏഴുമ മണിയ ആവുമ്പോഴു പേർ ആഹ് പൊതുവൊക്കെ ചായ ആകുമ്പോ പിന്നെ ചായടി വേം കഴിയും
അന്നന ഇട്ടത്തരാ ബറ
ഒരാള് ചെറുതാണ്
ആഹ് ഇപ്പൊ ചെരുപ്പ പൊറത്തിട്ടെ ചെരുപ്പ എടുത്ത് കണ്ട വന്ന നി ഇട്ട് കൊടുക്കണംന്ന് തന്നെ കണ്ടണ്ട്
ആഹ് ഹസ്ബൻഡ് നാട്ടിലുള്ള ആളെന്നാ
ആണാണ്
ആഹ് ആഹ്
ഉം
ഉച്ചത്തിന്റെ ഫുഡ് ചാടി കയ്യാത്തുകൊണ്ട് ഉച്ചന്റെ ഫുഡിന്റെ പണി തുടങ്ങിണ്ടാവില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ലേ ഒക്കെ പിന്നെ രണ്ടണി ആകുമ്പയൊക്കെ ഒക്കെ കഴിച്ചാൽ മതിയല്ല പോയൊക്കെ ഒക്കെ ആക്കുള്ളൂ തീർത്തും പിന്നെപ്പ ഈ മഴക്കാലോുമ്പ നമ്മള് തീർ തീർച്ചുണ്ടാക്കീട്ട് തണുത്ത പോകൂലേ ഉം
നിങ്ങൾ ഒറ്റയ്ക്കുള്ള വീടാണ അതോ എല്ലാരുംമ്മയും ഓലൊക്കെ ഉണ്ടോ അമ്മ ഒക്കെ ഉണ്ടോ
ആഹ് ആഹ്
ആയ്ശരി
ഉം പിന്നെന്റെ ചോറ
ചോറിന്റെ പണി തുടങ്ങാൻ പോണള്ളൂ ചായന്റെ കഴിഞ്ഞ് ഇനി ബാക്കി പണിയൊക്കെ ഉണ്ട് പിരുവലി തുടക്കല്ല എല്ലാ പണിയ ഉണ്ട് ഒന്നും തുടങ്ങയിട്ടില്ല
ആഹ് ആഹ് പിന്നെ ഹസ്ബൻഡ് പോയോ
ആഹ് ആഹ് പോയി രാവില ഏഴണ ആകുമ്പോ പോം മൂന്നര നാല് മണ ആകുമ്പോ വരും ചെയ്യും
ആഹ് ആഹ് ആഹ് ശരി അപ്പ നേരത്തെ വരുവാ അതുകൊണ്ട് വരുതാ അല്ലെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ആഹ് എന്തെങ്കിലും അങ്ങോട്ട് ആഹ് എന്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാണ്ടെങ്കിലും സുഖണ നേരത്ത് വരിയതോ ഉം സാധനം വാങ്ങാൻ പോക്കും അത് ഇതൊക്കെ
ആഹ് അതന്നെ ആഹ് ആഹ് അങ്ങോട്ടൊക്കെന്നാണ്
ആഹ് ആഹ് ശരി
ആ ഇന്ന് കറി വെക്കാനൊക്കെള്ളത് കിട്ടിയോ
ആഹ് അതൊക്ക റെഡി
ആഹ് പിന്നെ മഴേന്റെ ഒരിതില്ലാത്തോണ്ട് കുറച്ചൊരിതുണ്ട് രാവിലെ മയന്റെ നല്ല മൂഡല്ലേയിനു ഇപ്പൊ കുറച്ചൊരു വെയിലുറച്ച് വരണ്‌ണ്ട് ഇനി എങ്ങനാന്നറീല്ല പെട്ടെന്നാണ് ഇങ്ങട് പെയ്തൂട
ആഹ് ഇവിടെ നല്ല മൂടലാണ്
വെയില് കണ്ട് പുറത്തക്ക് ഇവിടു അപ്പോത്തന്നെ അങ്ങോട്ട് പെയ്യേം ചെയ്യും അതോണ്ടാ ഇന്നലെ ഇവിടെ ഫുള്ള് മഴേനു
ആ നമ്മള് പൊറത്ത്ക്ക്ടും അപ്പ തന്നെ മഴ പെയ്യും എന്നട്ട് പിന്നെ അങ്ങോട്ട്
പ്രാന്താവും ഞാന്നാട്ട് ഇപ്പ എന്താട്ടും മേലെ ഷീറ്റിട്ട്ണ് അതിന്റെ അവിടെ കൊണ്ടെയിടും ഇന്നാ പിന്നെ ഒന്നും നോക്കണ്ടല്ല അവിടെന്നോട്ടെയിരിക്കും
ആഹ് ആഹ് അതേ നടക്കുള്ളൂ
ആഹ് അത്ങ്ങന അങ്ങട്ടും ഇങ്ങട്ടും അതിനായിട്ട ഒരാള് വേണംന്ന് അറിയാന്ന് തിരുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടാന്
മറ്റേ ഇങ്ങനെ അത് നോക്കിക്കാ നിക്കണ്ടി വരും
ആഹ് അതന്നെ
ഉം ഉച്ചത്തേക്ക് എന്നിട്ട് എന്താ
ഉച്ചേത്തേക് ഇന്ന് ഇപ്പോ പച്ചക്കറി ആക്ക വിചായിച്ച് ഇന്ന് ഇപ്പോ മീനൊന്നും വെള്ളിയാഴ്ച ആയതുകൊണ്ട്ട്ട് ഇന്ന് മീനൊക്കെ കണക്ക ഇന്നലെ രാത്രി പോയി ചിക്കൻ വാങ്ങീന്ന് അപ്പൊ ഇന്നിപ്പോ വാങ്ങല് നട ക്കൂല്ല വല്ലാ വല്ലാതങ്ങോട്ട് ഇതാവൂല്ല മീനുണ്ടാവുമ്പോ ഇവിടെക്കെ നല്ല മീൻ കിട്ട ഇവിടെ കടൽ ഭാഗ്ങ്ങനെ ഏരിയ ആ ഭാഗ ഏരിയയാതുകൊണ്ടട്ട് നല്ല മീനുണ്ടാവും
ആഹ് ആഹ് അവിടെ നല്ല കിട്ടും
ആഹ് വില ഇത് ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് അവിടെ പോയാല് ഉണ്ടാവൂല അപ്പൊ പിന്നെല്ലെങ്കിൽ ആളവിടെ കടപ്പുറത്ത് പോയിക്കണ്ടിട്ട് അങ്ങനെ വാങ്ങി കൊണ്ട വര അപ്പവുമ്പ നമുക്ക് ഓരോസം കൊണ്ടന്നാ തന്നെ നൂറ് നൂറ്റിയമ്പതിന് വാങ്ങിയാ തന്നെ നമ്മക്ക് രണ്ടോസം മൂന്നോസത്തേക്ക് കൂട്ടാനുള്ളോതുണ്ടാകും ഇങ്ങനെ വാങ്ങു
ആ ഫ്രി ആഹ് അതെന്നെ ഉള്ളത് കിട്ടണത് നല്ലതുവാവും ഐസിടാത്തത് ഐസിടാത്ത ഉം മറ്റൊതൊക്കെ ഐസിട്ട് കണ്ടുകിട്ടണ ഇപ്പോ ഇന്നലൊക്കെ ഉം ഇവിടേം പിന്നെ മീനൊക്കെ കിട്ടും പക്ഷെ എന്താ ഇന്നലെ പിപ്പ എന്ത് പിന്നെ മത്തിയിട്ട് ഞങ്ങൾക്ക് അറിയിച്ചച്ച് അപ്പൊ ഞൻ പറയാ എന്റെ മുള്ളൊക്കെ കത്തക്കണന്ന്
ആ അത് ഐസിട്ട് വന്നതാരിക്കും അതാ അതോണ്ടാരിക്കും
ഈ ട്രോളിങ്ങും കൂടി ആയതോണ്ട് മീൻ പി ഒട്ടും ഇല്ലല്ലോ അപ്പൊ ഇത് എന്നോ പിടിച്ചത് ഉം തൂത്തുക്കുടീന്ന് എവിടെന്നെ ആ തൂത്തുക്കുടീന്ന് എവിടുന്നെങ്കിലും പിടിച്ചതൊക്കെ കൊടുന്ന് വെച്ച്ങ്ങാണ്ട് ഐസ് ഇട്ടതായതാവും ന്നൊക്കെ പറഞ്ഞ്ക്ക്ണ് ഞങ്ങള്
അവിടെ ഇപ്പ നമ്മളവിടൊക്കെ നല്ല മത്തി കിട്ടണ നല്ല മത്തിയാ നല്ല ഉണ്ടമത്തി പോലത്തെ പഞ്ഞിയുള്ള ടൈപ്പ് മത്തി കിട്ടും നല്ല ടേസ്റ്റുള്ള
ആഹ് ആഹ് കിട്ടിയത് പഞ്ഞിയൊക്കെ ഇണ്ട് പക്ഷെ ഇത് ഉള്ള് കർ
ആഹ് അതന്നെ അതായിരിക്കും ഐസിട്ട് കൊറെ ആയിട്ടേ
ഉം
നമുക്ക് ഇവിടെ മീന് പിന്നെ ഫ്രഷായിട്ട് കിട്ടും
ആഹ് അതന്നെ ഒരിതാണ്
ഉം
നമുക്ക് മീനാണല്ലോ വേണ്ടത്
ആഹ് മീന് കടുക്കണ്ടാവൂല്ലോ കല്ലുമ്മക്കായ്
ആ ആ ആ
ആഹ് അതൊക്കെതേ പോലെ വിടെങ്ങനെ നല്ലോം കിട്ടും
ആഹ് രസാ
ഏ
അത് നല്ലൊരു ടേസ്
ആഹ് അല്ല ഇവിടെ എടുത്ത് തന്നെയാണ് കടലിൽ എടുത്ത് തന്നെയാണ് ണ്ട് മോന് ഇവടെണ്ടാവുമ്പോ ഇപ്പൊ കയ്യൂലേ ഇപ്പൊ നല്ല വെള്ളം മഴയെതിട്ട് നല്ല കടല് നല്ല ഇത്ണ്ട് തെരട്ച്ചിട്ട് ആദ്യന്നെട്ട് മോന് ഇവടെണ്ടാവുമ്പളേ ഓനെന്താട്ടും രാവിലെ വെള്ളറക്കത്തിന്റെ ഒരു ടൈമില് വെല്ലാതെണ്ടാവൂല അപ്പോന് പോയിക്കാണ്ട് ഇടുത്തുണ്ടെരേനി കട്പ്പൊർത്ത് പോയിക്കാണ്ട് കട് ക്കാ പർച്ച് കൊണ്ടോരും
അഹ് ശെരി അപ്പൊ ഈ മഴക്ക് ആഹ ആ ആഹാ മഴക്കാലത്താകുമ്പോ നമുക്ക് പറഞ്ഞേക്കാനും പേടിയാണ്
ആഹ് അതന്നെ നല്ല തെരടച്ച്ങ്ങട്ട് കേർണ കല്ലുമക്കൊക്കെ പൊന്തിയിട്ട കല്ലുമക്കൂടിയൊക്കെ മേലക്ക്ങ്ങെട്ട് പൊർത്ത്ക്ക് വെള്ളട്ക്കും മഴന്റെ ആ മഴക്കാലാവുമ്പോ ഭയങ്കര റിസ്‌ക്കാ
മ് അയ്ശെരി പിന്നെ വേറെന്താ വേറെന്തെങ്കിലും ജോലിയ്ണ്ടോ?
ഏഹേല്ല ഞാനിതില്പ്പെങ്ങനെ ഇപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കായപ്പെന്താട്ടീ ഇപ്പം കമ്പ്യൂട്ട്റും മറ്റെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സൊക്കെണ്ട് അതൊക്കെ പഠിക്കാ വേണ്ടിട്ട്പ്പങ്ങനെ പോവ്ണ്ട്
ഉം
ഇന്ന്പ്പൊ ക്ലാസില്ല്യ ഇവടെ ഇവടെട്ത്തെന്നെ
അഹ് ശെരി
അവിടെ വെച്ചിട്ട്ണ്ടാവ്ണൊരു സെന്ററില് അങ്ങനെ പോയികാണ്ട്ട്ടെ ഏതായാലും വെറ്തെ മക്കളൊക്കെ പോയാല് ഫ്രീയാണ്
അഹ് ശെരിയാ നമുക്കെന്തെങ്കിലും കൈതൊഴില്ണ്ടാവ്ണത് നല്ലാണല്ലോ?
ആഹ് അതന്നെ ഇങ്ങനെല്ലാ ത്തിനുങ്ങെനെ ഓലോട്ങ്ങനെ ചോയ്ച്ചട്ക്കണ്ടല്ലൊ?
അഹ് ശെരിയാണ്
അതിപ്പല്ല്യ കൊറച്ചായിട്ടൊള്ളു പോവലൊടിങ്ങിട്ട് അപ്പൊ ആയ്ച്ചേല് മൂന്നോസം ക്ലാസ് ണ്ടാവൊള്ളൂ വ്യായും ചൊവ്വിം വ്യായും ശെനിയും അപ്പ ആഹ് ഇഞ് ശനിയാഴ്ച്ചെന്നാ നാളെണ്ട് നാളെയിൻക്കൊരു പരിപാടിള്ളൊണ്ട് പോവാൻ കയ്യോ അറിയൂല അപ്പൊ പോയാല് വല് പണി കഴിഞ്ഞാ പിന്നെ ഞാനേതായാലും ഫ്രീയാണ് അപ്പം പന്ത്രണ്ട് മണിക്ക് പോയാല് ഇവല് വെരാനാവുമ്പോത്ത്ന് ഇവ്ടെത്തും ചെയ്യും അങ്ങനെപ്പം പോവല് തൊടങ്ങീണ് രണ്ടും കൂടി എട്ടു മാസത്തെ കമ്പ്യൂട്ടറുണ്ട് മറ്റെ ഫാഷൻ ഡിസൈനിങ്ങുണ്ട് നമ്മള് ടൈലറിങ്ങ് അടിക്ക്ണെ ചുരിദാറിന്റെതു അതൊക്കെ
ആഹ ആഹ
ആഹ് അങ്ങനെ അഹ് രണ്ടും കൂടിട്ത്താ ഒരു ടൈമില് രണ്ടും ഒപ്പരായത് കൊണ്ടിട്ട് ഒരു സെന്ററിലെന്നെയാണ് അപ്പൊ കൊഴപ്പല്ല്യ പന്ത്രണ്ട് മണിക്ക് ഒരു ഇതിന് കേറിയാല് അത് ഒന്നരവരേണ്ടാവും ഫാഷൻ ഡിസൈനിങ് അഹ് കഴിഞ്ഞിട്ട് ഒന്നരക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിന് കേറും ഒരു മൂന്നണി മൂന്നര വരെ അതുണ്ടാവും
അപ്പ ചോറു കൊണ്ടോവെയ്യാ?
ഇല്ല്യയില്ല്യ ഞാനധികം ചോറ് ഇവടെന്നിട്ട് കഴിക്കലാണ് കൊണ്ടൊവൊന്നുല്ല്യ ഇവടെത്തിട്ട് കഴിക്കായ്രിക്കും പിന്നോല് എത്തുമ്പോത്തിന് ഞാന് വെടെ എത്തും ചെ യ്യും ഹസ്ബന്റ് പണി കഴിഞെരുമ്പോത്തിന് അങ്ങനെ ച്ചാവുമ്പോത്തിന് ഇവടെ എത്തും ചെയ്യും അയിനോണ്ട് കൊഴപ്പല്ലാതെ പോവ് എന്നോ പോവെണ്ടിയെതാണ്തൊക്കെ ഇപ്പളാണ് നേരം വെൾത്തെത് ന്ന്റിയഞാന് വെറ്തെ ഇരിക്ണത് കൊറേ ആൾ ക്കാര്ണ്ട് ഇന്റെ നാത്തൂന്ണ്ട് ഇന്റെ ആങ്ങളന്റെ പെണ്ണ്ങ്ങളും അതെപോലെ ഓള് വെര്ന്ണ്ട് കോറെ അറിണൊലൊക്കെ കൊറെയിണ്ട് അപ്പൊ പിന്നെങ്ങനെ കമ്പിനിയായി പോകുമ്പോ ഒര് രെസാണ്
ആഹ് ആഹ് ഒരാളും കൂടി കൂട്ടിന്ണ്ടാവുമ്പോ ഒര് രെസാ മറ്റെ ഞമ്മക്ക് ഒറ്റക്കാവുമ്പോ ഒര് മടിയാണല്ലോ? ഉം
കോയിസ് ഏതെങ്കിലും കമ്പ്യൂട്ടാറൊക്കെ ഏതെങ്കിലുട്ത്താല് ഞ്ഞമ്മക്ക് ഔടെങ്കിലും ബില്ലിങ്ങ് എന്തെങ്കിലും അങ്ങെനെ കേറും ചെയ്യാം
ആഹ് അയ്നീ ജി എസ് റ്റി ന്റെ ആഹാ ഇത് കോഴ്സെന്തൊ പഠിക്കണെല്ലോ ഇപ്പൊ?
ആഹ് സി റ്റി ടി സി ന്റെതാണ് ഞാൻ എട്ത്താത്. അയിന്റെ കൂടെന്നെ റ്റാലി അതും കൂടി അങ്ങനെ ചെയ്താല് ഓര് ഞമ്മക്ക് ഇത്. പറയാണ് ഇണ്ട് അങ്ങനെ എവിടെങ്കിലും അങ്ങനെ കേറാൻ കഴിയുന്നാള്ളാതേ.
ആഹ്.
ബില്ലിങ്ങ് കേയറ ഏതെങ്കിലും സ്കൂളിലക്കെ ടീച്ചാറയിട്ട് അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ടീ ച്ചറായിട്ട് അങ്ങനെയൊക്കെ കേറാം ഈ കോഴസിന്റ ഇത്.
ആണോ അത് ശേരി ഉം ഉം.
ഇപ്പം അയിന് എല്ലോടെത്തും ഉം. സിസ്റ്റ് അത് തന്നെ ലോ ഏത് ഷോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടർമ്മേ തന്നെ ആണല്ലോ.
ആഹ് ഓ മറ്റേ. ഉം ഇപ്പോ ഏത് ചെറിയ ഷോപ്പാണെങ്കിലും.
ആഹ് ആഹ് ബില്ല് ആഹ് അത് തന്നെ അല്ലാതെ ഇപ്പോ ഒന്നും ബില്ലില്ലാ.
ഉം അത് ഇപ്പം ഒന്നാമത് എല്ലാത്തിനും ഈ ജി എസ് ടി ഇതും വന്നത് കൊണ്ടാണ്. അങ്ങനെ വേരുന്നേ ആഹ്. അവർക്ക് അയിന്റെ ടാക്സും കാര്യങ്ങളും അടക്കണം എന്ന് ഉണ്ടെങ്കി കറക്റ്റ് ബില്ലിങ്ങും കാര്യങ്ങളും കാണിക്ക്യാണല്ലോ.
ആഹ് അത് തന്നെ.
ഉം ഏഹ്.
അപ്പം പിന്നെ അങ്ങനാ. ഇപ്പം പോവണ്ട് ഇപ്പോ കോറച്ചായിട്ട് ഒള്ള് ആദ്യം ഒന്നും വേണ്ട വേണ്ടാ അറില്ലാ ഇപ്പൊ എന്താറിയില്ല എങ്ങനെയാണ്ട് സമ്മായിച്ച്. അപ്പോ പിന്നെ അങ്ങനോട്ട് പോന്നു. അപ്പ ഞാൻ വെറുതെ ഇവടെ ഒറ്റക്ക കൂത്തിരിക്ക്യയാണ് അപ്പൊ ഞാൻ പറയാം ഏതായലും നിങ്ങള് എല്ലാരും വെരുമ്പോത്തേന് ഞാൻ വെരും ചെയ്യും. അങ്ങനെ പറഞ്ഞ്ങ്ങാട്ട് പോയതാ.
ഉം. പിന്നെ എന്ന്
മോള് മക്കളെ എറ്റില്ലേ മോളൊക്കെ എണിറ്റാണ് ആഹ്. എന്താ കുട്ടികള് എന്താ മോളും, മോനും ആ?
രണ്ടും ആൺകുട്ടിയോളാ.
രണ്ട് ആൺകുട്ടികളാ ആഹ് ശേരി.
ഉം.
ചെറിയാക്ക് എത്ര ആയി.
രണ്ട് അര. ഉം അവനാണിപ്പോ എന്റെ എടയ്ക്ക് ഇവടെ വന്ന്ങ്ങാണ്ട് എന്തോ പറഞ്ഞു ങ്ങാട്ട് പോയതേ. അങ്ങനെ ആഹ് ഞങ്ങള് ഇവി ഒക്കെ നാല് ആണ്ങ്ങളാ.
നാല് ആൺകുട്ടികളാവും അല്ലേ ആഹ് ശേരി.
ഞാൻ ഇപ്പേ എന്റെ വീട്ടിലാ ഒള്ളാത്.
ആഹ് പേരോ പോയതാവും അല്ലേ ആഹ് അപ്പേ പിന്നെ എങ്ങനൊലും അവനാന്റെ വീട്ടിലാവുമ്പോ എങ്ങനയായാലും നമ്മള് ചായകുടിയ്ക്കലോക്കെ നേരം വൈകുവല്ലോ. കണക്കാണ്അവടത്തെ മാതിരി ആവൂല്ലാ എങ്ങനെയായാലും അപ്പൊ നമ്മ്ക്ക് ഇത് കിട്ടുവല്ലോ.
ആഹ് അവടെ ഒമ്പത് ഒമ്പതേരാ ആവുമ്പത്തേന് ഓരോരുത്തര് പോവാനുള്ളത് ആയതോകൊണ്ടേ.
അയ് തന്നെ എന്നാ ആയിക്കോട്ടെ ടൈമായീന്ന്. .